ഓ
ഹലോ ആ കേൾക്കുന്നില്ലേ? ഹലോ. ഹലോ.
ആഹ്
ക കേൾക്കുന്നില്ലേ?
കേൾക്കണ്ട്
അവിടെ റേഞ്ച് കൊറവ്ണ്ടോ?
കേൾക്കണ്ട്‌
ആഹ് തെങ്ങനെ മുർ ആഹ് ഇപ്പൊ ശെരിയായി എടക്ക്ങ്ങനെ മുർ ഞ്ഞ പോലെ തോന്നി.
വാക്ക് കറക്റ്റായി വരാതെങ്ങനെ മുറിഞ്ഞ പോലെ തോന്നി അതാ ചോയിച്ചത്.
ആഹ്
ആഹ്
ശരി എന്താ വിശേഷങ്ങള്?
മഴണ്ടോ?
ഓ നല്ല മഴയാണ്
ആഹ് ഇവിടിം നല്ല മഴ ആഹ് ആഹ് നല്ല മഴ തന്നെ. ഇപ്പൊ അങ്ങനെ മയല്ല പ നല്ല മൂടി നിക്ക ഇര്ട്ട് ഇര്ട്ട്ത്തിക്ക.
ഏ ഇവിടെ ഇര്ട്ട്ത്ത് ന. നല്ലോം പെയ്യ്ണുണ്ട് ഇരുട്ട് ത്തി നല്ലം പെയ്യിനുണ്ട്
ആഹ് ഇങ്ങക്ക് കഴിഞ്ഞ മാസം മയ കിട്ടീനോ?
ഇല്ലല്ല കഴിഞ്ഞ മാസം വല്ലാതെ ല്ല
ആഹ് ഞങ്ങക്കും കഴി ജൂൺല് അങ്ങനെ മഴ കിട്ടീട്ടില്ല ആ ഇപ്പി രണ്ടൂന്നീസം രണ്ടൂന്നീസായിട്ട് ഉം രണ്ടൂന്നീസല്ല ഇപ്പോ ഈ ഒരാഴ്ചായിട്ട് ഏകദേശം മയ കിട്ടുന്നുണ്ട്. കേട്ടോ മറ്റത് ജൂണിലൊക്കെ ചൂടായിരുന്നു ഉം മഴല്യാഞ്ഞിട്ട്. ഉം ചൂട് ഉം ഭയങ്കര ചൂട്. ഏ വടെ എറണാകുളം ഒക്കെ.
ആഹ് ആഹ് അത് ശെരി ആഹ് ആഹ് ഞങ്ങളെ മൽ പൊർത്ത്ക്ക് ഇന്നാലും നല്ലംചൂട് ഫീലീത്ട്ട്ല്ല ഇന്നാലും എടകൊക്കെ മയപെയ്തീന്നു
ആഹ് ആഹ് ആഹ് മൽപ്പാെർത്തും കോയിക്കോടൊക്കെ മയണ്ട് കിട്ട്ണ്ടായിരുന്നു ഇ ഇങ്ങോട്ട് ആണ് തൃശ്ശൂര് കോയിക്കോട് ഏസ് ഉം തൃശ്ശൂര് എർണാകുളം ഭാഗ്ത്ത്ക്ക് ഒക്കേണ് മഴ കൊറവ് ഇണ്ടായ്ന്നത് ഉംഹ് ഉം നല്ല വെെലോര്ന്നു
ആഹ് ഏങ്ങനം ആഹ് മയൊക്കെ പെയ്യുമ്പാെ ചായുട്ക്ക്ണ വൈബാെന്നുല്ല ഉംഹ്
ആഹ് അല്ലേ ഇന്നേരാവുംമ്പൊ അപ്പാെക്കെര് സായക്കാെര് നിർബന്ധ ആണല്ലോ നാലണി അ ഒരഞ്ച് മണിയൊക്കെ ആവും അതാ കാേട്ടുവായി ഇടുന്ന് ഹ് ഹ് എന്നും ഇംനേരത്ത് ചായ കുടിക്കല്ണ്ട് ഇന്ന് ആഹ് ഇന്ന്പ്പൊ ചായ ഇണ്ടാക്കാൻ നോക്കുമ്പാെ പാല് ഇല്യ അപ്പൊ കട്ടനാണ് അപ്പൊ കട്ടൻ കുടിക്യാനൊരുമടി അപ്പൊ ഇനി ഏതായാലും ചപ് ആഹ് ആഹ് സ്നാക്സ് എന്തെങ്കിലും ഇണ്ടാക്കലാണ് അല്ല ബേക്കറി ഐറ്റംസ് ഒന്നും കൊട്ന്ന് വെക്കലില്യ
ആഹ് പലഹാരം ഇണ്ടാക്കലാ
ആഹ് വെല്ല പയംപൊരി അങ്ങനെ എന്തെങ്കിലൊക്കെ വേണംന്ന്ണ്ടെങ്കി ആഹ് എല്ലാ അല്ലാതെ ഈ ചിപ്സും മിച്ചറും അങ്ങൻത്തത് ഒന്നും കൊട് ന്നെക്ക്ണ പരിവാടില്യ
കൈ ആഹ് മക്കള്ണ്ടോ ചെറിയ മക്കളാ
ആഹ് ഒന്ന് ചെറ്താ അചെറ്തിനെ ഇപ്പൊ ഒറക്കി രണ്ടര
രണ്ട് രാ ആഹ് ഞാന്പ്പ എന്റതിനെ ഒറക്കി ഇങ്ങട്ട് തിരിയാണ്
ആഹ് ഒ ഒർക്കിയാലെ അമ്മക്കെന്തെങ്കിലും ചെയ്യാൻ പ റ്റൊള്ളേയ് ഉം അപ്പൊ ഒർക്കി ഇല്യേ ഇല്യ
ആഹ്
ഹൊ ഹോ ഹൂ കോട്ടുവായിടാ അഹ്ഹ്ഹ്ഹ് എല്യാപകലാെർങ്ങ്ന്ന പരിവാടിയൊന്നും ഇല്യ
ഏഹ് പാലുടി നിർത്തിയിട്ടില്ലേ രണ്ട് ആഹ് രണ്ടര വയസ്സ്ന്ന് ഒക്കെ പറയുമ്പോ നിർത്താനായല്ലോ
ആഹ് ഉംഹും പിന്നെ അവനെ ഒർ ക്കികാണ്ടാവുമ്പേയ് ഞമ്മക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ചെയ്യാതിരിക്കോ ഞാന് വിളി ക്യാള്ളവരിം എപിന്നെ എന്തെങ്കിലും അമക്ക് എന്തേലും ചെയ്യാണ്ടെങ്കിലൊക്കെ അങ്ങനെ ചെയ്യല് മറ്റേത് ഫോണില് എന്തെങ്കിലും ചെയ്യാൻ ആഹ് ഫോൺല് എന്തെങ്കിലും ചെയ്യണംന്ന്ണ്ടെങ്കി തെന്നെ പിന്നെ നമ്മള് ഇട്ക്കുന്തിന് ആദ്യം അവർക്ക് ഫോണ് കാണണം
ഫോണ് വേണാ മോനാ മൊ മോളാ
രൺ മ്മാ ആൺകുട്ടികളാ
ആഹ് രണ്ടാങ്കുട്ടിയേളാ എനിക്കും രണ്ടാങ്കുട്ടിയേള്
ആണോ ആഹ് എത്രായി മൂത്തോന് മൂത്തോന് എത്രായി
മൂത്താേന് എട്ട് വയസ്സ്
ആഹ് അന്റെ മൂത്തത് എട്ടാം ക്ലാസ്സിലാ
കേക്കാ
മൂത്തോന് എട്ടാം ക്ലാസ്സ്ല്
ആഹ്
ഉം ഏഹ് ഓന് ട്യൂഷനും ഉണ്ടാ ട്യൂഷനും പോയി പിന്നെ ചെറ്തിനി ഒറക്കി അങ്ങനെ ഇരിക്കാ പിന്നെ ചെറ്ത് എത്രായി എലോ ഹലോ
ആഹ ആ
ഏ ഹലോ ഹലോ കേൾക്കുന്നില്ലേ. ഹലോ ഹലോ ഹലോ ഹലോ